ഹലോ
എവിടെയാ
ഞനിവിടിതാ കുടിയിലുണ്ട് ജ്ജ് വിളിച്ചിരുന്നു ല്ലേ
ആഹ് കുറച്ചുമുമ്പ് വിളിച്ചിരുന്നു
ഉ ഉറങ്ങായിരുന്നു എന്താവടെ
ഞാനിതാ എന്താ ഞാൻ എറണാകുളം പോയിരുന്നു ഇപ്പൊ പരി വീട്ടില് എത്തിയിട്ടുള്ളു
ആഹ് എന്നിട്ട് പോയതൊക്കെ ശരിയായൊ
പോയ കാര്യങ്ങലള് ഏറെക്കുറെ ശരിയായി
ഉം. എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ?
യാത്ര വല്യ കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇപ്പ രണ്ടീസം ഞാൻ നിന്നു. ഏ കൊച്ചിയിലേ അപ്പൊന്ന് ഒരു സുഖം ഉണ്ടായിരുന്നില്ല സ്റ്റേ ഒരു രസം ഉണ്ടാരുന്നില്ല ഒരു സുഖം ഉണ്ടാരുന്നില്ല ആകപ്പാടെ വണ്ടികളെ ഒച്ചയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറക്കം ഇന്നലത്തെ ഉറക്കം രണ്ടു ദിവസത്തെ ഉറക്കാണ്ട് ശരിയായിട്ടില്ല.
ടൗൺ ഏരിയായിൽ ചെന്നാ റൂമെടുത്തെ
ആ കൊച്ചിയില് മറ്റേ എടപ്പള്ളി ആ ഭാഗത്ത് ചെന്നു.
ഓ അവിടത് ഭയങ്കര തിരക്കാണല്ലോ? ത ഉം സത്യാണ്.
അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാർന്ന് എന്നിട്ട്
സത്യപറഞ്ഞാ ടൗണിലൊന്നും അധികം റൂം എടുക്കാൻ നിക്കരുത്. സത്യം പറഞ്ഞ എന്താച്ചാ അനക്ക് തന്നെ അറിയില്ലേ ഭയങ്കര സൗണ്ടും കാര്യങ്ങളായ്കാരം കിടക്കാനും ഉറങ്ങാനും പറ്റൂല്ല. പിന്നെ അവിടുത്തെ അന്തരീക്ഷം ത്തെ അന്തരീക്ഷം ഭയങ്കര മോശായ്കാരം അവിട്ത്തെഏഹ് ന്ന്ച്ചാ അടുത്ത് കൂടെ ഹോട്ടലും ഫാക്ടറികളൊക്കെ ഉണ്ടല്ലോ അടുത്തു കൂടെ. മെയിനായിട്ട് പറഞ്ഞ കുറച്ച് മാറി നിന്ന് വീ വണ്ടികളും ഈ ഹോട്ടലുകളന്നുംല്ലാത്ത ആ ഭാഗത്ത് നിന്നക്കെ വിട്ടുന്നനിക്കണ റൂമൊക്കെ എടുക്കണം. നമ്മൾ തിങ്ക് ചെയ്യുമ്പോ പ്രശ്‌നമുണ്ടാവില്ല ഇത് ടൗൺ ആയത് കൊണ്ട് ഭയങ്കര പ്രശ്നം ആടാ നമ്മുടെ നാട്ടുത്തെ മാതിരിയൊന്നുമല്ല അവിടെ
ഒന്നാമത് പൊല്യൂഷന്
ആഹ് ഭയങ്കര പ്രശ്നമാ നീ തന്നെ ആലോചിച്ചു നോക്ക് നമ്മുടെ നാടൊക്കെഎന്ത് സുഖവാ നമ്മടെ നാട്ടിലൊന്നും അധികം ഇത് ഇല്ല
അതെ നമ്മടെ നാട്ടുത്തെ ഈ പാടങ്ങളും മഴ മഴ പെയ്താൽ തന്നെ അവിടെ ആകെ റോഡും മറ്റ് കടകളും ഒക്കെ ഉള്ള വെള്ളത്തിലാകാരം
കുട്ടി ഞാനൊക്കെ മൂന്ന് വർഷം ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിന്റെ ഒരു ഭാഗം പോലും ഇല്ല ഫുള്ള് അവിടുത്തെ മരങ്ങളും സാധനങ്ങളും ഒക്കെ വെട്ടി നുറുക്കിയിട്ടേ
ആഹ്
ഒക്കെ ആദ്യം നോക്കിയിട്ട് നോക്കിയിട്ട് ഒന്നും ഇല്ല ഇപ്പൊ ഫുള്ള് വണ്ടികളും ബിൽഡിംഗ്സ് ഒക്കെ കാണുക തന്നെ വേണം
ഈ ടൗൺ ഏരിയായിൽ എന്താ വച്ചാല് ഞമ്മക്ക് നിക്കാനൊരു തണലോ അല്ലെങ്കി ഫ്രഷ് എയറോ നല്ല ഫുഡോ ആഹ് ഒന്നും ഉണ്ടാവില്ല ആഹ്
അത് തന്നെ ആകെയുള്ള അവസ്ഥ ഒന്നും പറ്റൂല്ല മ്മ് പണ്ടത്തെ ഗ്രാമങ്ങൾക്ക് പണ്ട് നമ്മുടെ നാട്ടിലെ ഒന്ന് നോക്ക് ഒന്ന് ആലോചിച്ചു നോക്ക് ഫുള്ള് പാടം നല്ല വായു ആഹ് കൊളം അതേ മാതിരി റോഡ് നമ്മൊക്കെ ചെറിയ റോഡാണ് പക്ഷെ നമുക്കൊക്കെ ഓക്കെയാണ് നമ്മളെ കൃഷികളെല്ലാം കണ്ടില്ലേ അവിടുന്ന്ടാ ബാംഗ്ലൂർ ഒന്നും കൃഷി എന്ന് പറഞ്ഞ സംഭവേ ഇല്ലടാ
ആഹ് ഒന്നാമത് പറഞ്ഞാൽ അവിടുത്തെ ആഹ് ഈ നമ്മുടെ നാട്ടില് ഏറ്റവും വലിയ പോസിറ്റീവ് എന്താ വച്ചാല് ഈ മരങ്ങളും പാടങ്ങളൊക്കെയാണ് കാരണം ആ മരങ്ങളും പാടങ്ങളൊക്കെ ഇണ്ടെങ്കിലെ ഫ്രഷ് എയറും അതേ മാതിരി മഴയും നല്ല മഴ അതേമാതിരി ഒരു തണുത്ത അന്തരീക്ഷം ഒക്കെ ഇണ്ടാവുള്ളൂ ഈ ടൗൺ ഏരിയയിലൊക്കെന്ന് പറഞ്ഞാൽ അവിടെ മരങ്ങളും വെട്ടിക്കൂട്ടി വലിയ ബിൽഡിംഗ് ഒക്കെ പണിത് ആകെ മഴയും ഉണ്ടാവില്ല ആകപ്പാടെ ഒരു ഒരു സുഖമില്ലാത്ത അന്തരീക്ഷ പറയാ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനോ അതെങ്കിൽ അതിനൊന്നും പറ്റിയ ഒരു കാലാവസ്ഥയാവില്ല അവിടെ
മ്മ് അതേ അതെ സത്യം പറഞ്ഞാ ഭയങ്കര പ്രശ്നാരുന്നു എനിക്ക് ആ സത്യ പറഞ്ഞാ അ അത് ആ ഒരു അവസ്ഥ കൊണ്ടാ ഞാൻ വന്നത് ബാംഗ്ലൂർ നിന്ന് വന്നേ എനിക്കവുന്ന ഇതേമാതിരി അവിടത്തൊക്കെ ഫുഡ് കയിച്ചിട്ടെ ആ ഫുഡ് പോയിസൺ അടിച്ചു ഒന്നാമത് ബാംഗലൂര് നിർത്തി പോരാൻ മെയിൻ കാരണം അതുകൊണ്ടാ ഒന്നാമത് പിന്നെ നമ്മളെ നാട്ടുത്തൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കി സെയിം ഈ ഫുഡിന്റെ കാര്യങ്ങളായാലും അവിടുത്തെ ബലുതായാലും കാരണം അവിടെ ഫുള്ള് ഫാക്ടറികളും ബിൽഡിങ്ങുകളും മറ്റേ മാളുകളൊക്കെ ഉണ്ടാവൂല്ലോ
ആഹ് ആഹ്
നമുക്ക് പിന്നെ ഒന്നാമത് ഈ തണലന്ന് പറയണത് നമ്മളെ ബാക്കിലത്തെ മലയല്ലേ അതൊക്കെ ഒന്നാത് നമുക്ക് ആകെ ഉള്ളൊരു തണല് അതൊക്കെ ഉണ്ടായത് നമുക്ക് അധികം ചൂട് അറിയണില്ല ഈ എറണാകുളം പ്രദേശം ഞാൻ പറഞ്ഞ ഈ ബാഗ്‌ളൂരൊക്കെ നോക്കിയൊക്കെ എന്ത് ചൂടാടാ മഴക്കാലം ആണെങ്കിൽ പോലും മഴ പെയ്ല്ലെങ്കിൽ പോലും അവിടെ ഭയങ്കര ചൂടാ
സത്യം
അവിടെ ഫുൾ ടൈം ചൂടും ഈ പൊടിയും അസുഖാ അവിടെ ഉള്ളവർക്ക് ഭയങ്കര അസുഖങ്ങളെയ്ക്കാരം അല്ലേ
ഏഹ് അവിടുത്തെ ഹോസ്പിറ്റല് എന്നൊക്കെ പറഞ്ഞാ ഫുള്ളായിരിക്കും ഈ ഒന്നാമത് ഈ പറഞ്ഞ മാതിരി ഈ പൊടി പൊടീ എന്ന് പറഞ്ഞാല് അവിടെ എന്തപ്പോ ഒരു അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ഈ തിക്കും തിരക്കും കാരണം അവിടെ എന്താപ്പോ ഭയങ്കര പൊടി ആയിക്കാരം അതേ മാതിരി ഈ ഇപ്പ അതിലും വലുതാണ് ഈ മാ എന്താ വേസ്റ്റ് വേസ്റ്റുകൾ ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടെ സ്ഥലങ്ങള് ആയ്കാരം
ആഹ്
അതൊക്കെ പ്രോപ്പർ ആയിട്ട് എന്താപ്പോ കെയർ ചെയ്യാനോ ഒന്നും ആൾക്കാര് ഉണ്ടാവൂല്ല അപ്പൊ ആ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ വെറുതെ കൂട്ടിയിട്ട് ക കൂടി ഓരോ അസുഖങ്ങളും മാറ്റിയവെ ഇതൊക്കെ ഇങ്ങനെ പടർന്നിട്ട് ഫു അവിടെ ഫുള്ള് രോഗങ്ങള് ആയിക്കാരം അധിക ആൾക്കാർക്കും അവിടെ എന്തേലൊക്കെ രോഗങ്ങളായിട്ട് ഉണ്ടാവും
ഈ കാലത്ത് തന്നെ പിന്നെ ഇപ്പം രാത്രിയും വണ്ടികളല്ലേ ഈ കാലത്തൊക്കെ ഇപ്പൊ ഫുള്ള് വണ്ടികള് ആയതുകൊണ്ടേയ് ഇപ്പ ഡെയിലി ആ റോഡ് മൊത്തം ബ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതിന്റെ ആ ഭാഗത്തിന്ന് വരുന്ന പൊടി എറണാകുളം ആണേൽ പോലും ഫുൾ ടൈം വണ്ടികളല്ലെ ആയിക്കാരം അതിന്റെ സൗണ്ടും ഹോണും അതിന്റെ സ്മെല്ലും വണ്ടിയുടെ അത് ഒക്കെപ്പാടെ കൂടി നീ പറഞ്ഞ മാതിരി ഈ അസുഖങ്ങളൊക്കെ വിട്ട് മാറാത്ത അസുഖങ്ങങ്ങള് ഒക്കെ ആയിരിക്കാം കാരണം ബാംഗലൂരൊക്കെ ഹോ ത്തിരിയും സ്ഥലം ഇല്ല ഇങ്ങനത്തെ കാര്യം ബിസിയും കാരണം അതായത് ഇതിന്റെ ഫുൾ ഇതേ മാതിരി ബാംഗ്ലൂ ഹോട്ടൽത്തൊക്കെ ഫുഡ് അതൊക്കെ ഭയങ്കര പ്രശ്നാ നമ്മുടെ നാട്ടി ത്തെ മാതിരി ഒരു നല്ല ഒരു ഫുഡ് ഒന്നും ബാഗ്ലൂര് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല
സത്യവാ ഒന്നാമത് അവിടുത്തെ ഫുഡുകളോ അല്ലെങ്കിൽ അവിടുത്തെ ഫുഡുകള് ഉണ്ടാക്കുന്ന ആൾക്കാരോ അതേമാതിരി ഈ ഹോട്ടലോ ഒന്നും ഹൈജീനിക്ക ആവില്ല ഒരു വൃത്തിയും ഉണ്ടാവില്ല അവിടുത്തെ ഹോട്ടലുകൾക്കും കാര്യങ്ങൾക്ക് ഒന്നും
സത്യം പറഞ്ഞാ ആഹ് അവര് ഈ ഫുഡ് ഫുഡിലെ ക്കെ ഉണ്ടല്ലോ ഫുഡ് അവരെ ഫുഡ് രസം ഉണ്ടാവും പക്ഷെ ഫുള്ള് മ റ്റേ കെമിക്കൽ ആയ്ക്കാരം നമ്മളെ പോല ടേസ്റ്റ് ഉണ്ടെങ്കി പിന്നെ ഫുള്ള് കെമിക്കല് ഉണ്ടാക്കി ഇട്ട് ഇട്ട് ഇട്ട് നമ്മളെ കൊല്ലാൻ വരെത്തിലുള്ള ഫുഡ്ല് എല്ലാം ഇതാക്കലാണ് ഫുഡ് രസം ഉണ്ടങ്കിപ്പോലും ഭയങ്കര വിലയാണല്ലോ
ഞമ്മളെ നട്ടിലാണേൽ ചെറ്യേ ഒരു ചെറിയൊരു ഹോട്ടലോ അല്ലെങ്കി ചെറിയൊരു എന്താപ്പ തട്ടുകടയേ അങ്ങനത്തെ ഇതൊക്കെ ഇവടെ ഒക്കെ നമ്മളെ നാട്ടില് ഉണ്ടാവുള്ളു പക്ഷെ ഭയങ്കര ഹൈജീനിക്കും ആയിരിക്കും അതേ മാതിരി നമ്മളെ ശരീരത്തിനും വല്ല്യ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും നമ്മളെ ശരീരത്തിന് അത് നല്ല നല്ലത് അയ്ക്കാരം വല്ല്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊ ഉണ്ടാവൂല ആഹ് ഉണ്ടാവൂല്ല അതൊക്കെയാണ് അവിടുത്തെ മെയിൻ നമ്മളെ നാട്ടിൽത്തെ മെയിൻ
നമ്മളെ നാട്ടിലൊക്കെ ഒരു ഊണ് കഴിച്ച് കഴിഞ്ഞാ തന്നെ നമുക്ക് അയിന്റെ ഒരു സ ഇത് കിട്ടും മീൻസ് ഒരു സമാധാനം നല്ല ഫുഡ് ഫുഡാണ് നമ്മളെ പച്ച വെജിറ്റബിൾ ഐറ്റംസ് ആഹ് നമ്മളെ ഹെൽത്ത് ഓക്കെ ആയിരിക്കും പക്ഷെ ഇതേ ഫുഡ് ഉണ്ടല്ലോ നമ്മള് ബാംഗ്ലൂര് പോയി കഴിച്ചോക്കാ ആ വെജിറ്റബിൾസില് തന്നെ ഉണ്ടാവും അത്രയും കെമിക്കൽസ്
ഓവർ പ്രൈസും ആയിരിക്കും
പ്രൈസ് നന്നായിട്ട് ഉണ്ടാവും നമ്മളെ നാട്ടിലൊക്കെ പ്രൈസ് നമ്മള നാട്ടിലെത്ര നാല്പ്പത് രൂപൊക്കെ ഇണ്ടാവത്തുള്ളൂ ഫുഡ്ഡിനൊക്കെ, ഈ ചോറ് ഉച്ച ഭക്ഷണത്തിന്. ഇത് നീ പോയി ബാംഗ്ലൂര് കഴിച്ചോക്ക്, നൂറ് രൂപയുടെ താഴെ എന്തായാലും പോകത്തില്ല. ഇന്നാലോ നമ്മളെ ഏഹ് ആരോഗ്യത്തിന് വളരെ മോശായ ഫുഡ്ഡ് ഇതാക്കരത്. അത്തരീം വേണ്ടാത്ത ഐറ്റംസ് അയിലിട്ട് ആഡെയ്ത്ട്ട്ണ്ടാവാ.
സത്യം ഇതൊക്കെ കാണുമ്പളാണ് ഞമ്മക് ക്ക് ഞമ്മളെ നാട് എത്രത്തോളം എന്താപ്പോ അടിപൊളി ആണെന്ന് ഞമ്മക്ക് മനസിലാവുള്ളു. ചെലോല്ണ്ടാവും എന്തപ്പോ ചെല ആൾക്കാര്ണ്ടാവും പൊറത്തു പോയാല് എന്തപ്പോ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൊള്ളൂ മറ്റേതാണ് മറിച്ചതാണ് പറയണ്. എന്ന ഇബല് എന്താ പൊറത്ത് ശരിക്ക് പറഞ്ഞ പൊറത്ത് പോയി ജീവിച്ചാലേ ഞമ്മക്ക് മനസ്സിലാവുള്ളൂ ഞമ്മളെ നാട് എത്രത്തോളം അടിപൊളിയാണ് ഞമ്മളെ ആരോഗ്യത്തിനും ആഹ്
ത്യം. ഞാനൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ലേ മൂന്ന് വർഷം ബാംഗ്ലൂര് പോയപ്പോ ഞാൻ കരുതി അയ്യോ ബാംഗ്ലൂര് നാട്ടിൽ അറിയപ്പെട്ട സ്ഥലം എല്ലാർക്കും അറിയപ്പെട്ട സ്ഥലം ഇവിടൊന്ന് റിച്ചായി നടക്കണം അതെയ്യണം ഇതെയ്യണം സത്യം പറഞ്ഞ ഈ ഫുഡ് പോയ്സണും സംഭവ അവട്ത്ത ആ കാലാവസ്ഥയും അവടത്താ പൊടി ടി പടലങ്ങളും കാരണം അപ്പ മനസ്സിലായതാ ഇനി ഒരിക്കലും അങ്ങോട്ട് പോകത്തില്ലാന്ന്, കാരണം അത്തിരിം മടുത്തു പോയി എനിക്കവിടെ. പിന്നെ മനസ്സിലായി നമ്മളെ നാടന്നേണ് ഏറ്റവും നല്ല സ സമാധാനത്തിന് സമാധാനം, എല്ലാം നല്ലൊരു സ്ഥലം. നീയും നിനക്കും ആ അവസ്ഥ ആയല്ലോ. നീയും എറണാകുളത്തായിരുന്നില്ലേ വർക്കെയ്തിരുന്നെ.
ആഹ് അതന്നെ ഞാനും, ഞാൻ എറണാകുളത്ത്ക്ക് മറ്റേ അവടെ ഞാന് വർക്കിനോയതല്ല. ഞാനവടെ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ പോയതാണ്. ഇത് ഈ പറഞ്ഞ ത്തന്നെ അവിടെ പോയാ അവടെ അവിടത്തെ ലൈഫ് ആസ്വദിക്കാലോ പിന്നെ എന്താപ്പ നൈറ്റ് ലൈഫ് അവിടത്തെ ജീവിതം ഇതൊക്കെ കണ്ടുപോയതന്നെ യാണ് ഞാനും. പക്ഷെ പോയിട്ട് പിന്നെ കൊറച്ച് കയിഞ്ഞ പ്പഴാണ് ഇൻക്ക് ഞമ്മളെ നാടിന്റെ വില മനസ്സിലാടെത്തിയത്. ഈ പറഞ്ഞമാരിത്തന്നെ പൊല്യൂഷനും തെക് തിക്കും തെരക്കും, ആകപ്പാടൊരു ഒരു സുഖല്ലാത്തൊരു ജീവിതേര്ന്നു അവിടെ. ഞാൻ പിന്നെ കോഴ്സ് ത്ത് കഴിഞ്ഞപ്പോ കഴിഞ്ഞേക്കെന്നെ ഞമ്മളെ നാട്ടിക്കന്നെ പോരും ചെയ്തു. അധിക കാലൊന്നും ഞമ്മക്ക് ഇങ്ങനത്തൊരേരിയയില് ഐ മീൻ ഞമ്മളീ നാട്ടിൻ പൊറത്ത് ജീവിച്ച് ഇങ്ങനെ നടന്നൊരാൾക്ക് പെട്ടന്നൊന്നും അവിടെ ഇങ്ങനത്തെ ഈ ടൗൺ ഏരിയെലൊന്നും പെട്ടെന്നാട്ട് സിങ്ക് ആവാൻ പറ്റൂല.
നല്ല ടൈമ്ട്ക്കും നല്ല ടൈമ്ട്ക്കും. കാരണന്താച്ചാ ഒന്നാമതി ന നമ്മള നാട്ടിലീ നീ പറഞ്ഞമാതിരി എവിടേം വല്ല സൗണ്ടും കേൾക്കുന്നുണ്ടോ, നമ്മളിപ്പോ രാത്രി കിടന്ന് ഒറങ്ങുമ്പോ? ഇതാ ഭാഗത്ത് നമ്മളിപ്പ നീ പറഞ്ഞ എറണാകുളത്തൊ വല്ല ബാംഗ്ളൂർ ആണെങ്കിലോ? നമ്മക്ക് ഒറങ്ങാൻ പോലും പറ്റത്തില്ല കൂടിപ്പോയ ഒരു മാസം എന്തായാലും ടൈം എടുക്കും നമുക്കൊന്ന് ഒറങ്ങി കിട് ട്ടാൻ വേണ്ടിട്ട് നേരാവണ്ണം കാരണം ഒരിക്കപ്പോലും മിസ് സൗണ്ട് അമ്മക്ക് സേഫ് അതേപോലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ, അവിടുത്തെ പൊകയും പൊടിയും. നമുക്കൊന്ന് പൊറ ത്തെറങ്ങി നടക്കുമ്പോൾ പോലും ഒന്ന് തൊട്ടടുത്ത്ന്ന് അപ്പുറത്തെ ഷോപ്പിലോട്ട് പോലെ വെള്ളം കുടിക്കണെ പോണെങ്കിൽ പോലും ഇതായിരിക്കും അവസ്ഥ, ഈ പൊടിയും കാര്യങ്ങളൊക്കെ കാരണം ആകെ ഇതായി. പിന്നെ ഫുഡ്ഡും ഓ ക്കെ ആവത്തില്ല. എത്ര ഇതേപോലെ കൊറേ ടൈം എടുക്കും. കാരണം ഇവിടുത്തെ അരിയല്ല അവിടുത്തെ അരി. കാരണം അവിടുത്തെ അരി അവര് മറ്റേ ഒട്ടി പറഞ്ഞരിയാ ചോറാണ് അവിടുത്തെ. അതൊക്കെ ആഹ് ടേസ്റ്റുല്ല. ഒരു അതൊക്കെ ഒന്ന് സെറ്റായിക്കിട്ടാൻ വേണ്ടി എന്തായാലും ടൈം എടുക്കും. എന്നല് പിന്നെ ബാക്കിലിക്കു ആദ്യം ഇപ്പൊ ബാംഗ്ലൂർ പോല അധിക ആൾക്കാരും അവിടെ ഫുഡ് ഉണ്ടാക്കി ജീവിക്കണോലാപ്പോ ഞാനൊക്കെ ലസ് അവിടെ ഫുഡ് ഉണ്ടാക്കുവാ എനിക്ക് വയ്യാത്ത ഫുഡ് പോസൺ അടിച്ചന് ശേഷം പിന്ന ഫുഡ് പോയിസ അടിച്ചപ്പോൾ ഞാ നിർത്തി പോന്നവിടെ
സത്യം പിന്നെ അതുല്ല അത് മാത്രല്ല ഞമ്മള് നാട്ടില് നമ്മള് എന്താപ്പൊ ഒരു ഫുഡിന് കൊടുക്കണന്റെ ഇരട്ടിന്റെ ഇരട്ടി കൊടുക്കും വേണ്ട ഒരാ ഫുഡിന്റെ
ഓഹ് നല്ല പൈസ അവടെ
നമ്മൾ അവിടെ കാശ് അവിടെണ്ടാക്കുന്ന പൈസ അവിടെത്തന്നെ ചെലവാക്കേണ്ടി വരും എറണാകുള എറണാകുളത്തും ഏ എന്താ പോ ഈ പുറത്ത് ബാംഗ്ലൂര്ൽ തന്നെ അവിടെുള്ള റേറ്റിന്റെ അത്രൊന്നും ഇല്ല എന്നാലും നമ്മുടെ നാട്ട എറണാകുളത്തുണ്ട് ഏതായാലും നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആവുന്നേക്കും നമ്മക്ക് ഏ
ഏറ്റവും നല്ല കാര്യം ബാക്കിളവർ പറയുന്ന മാരി നോക്കിട്ട് കാര്യമൊന്നുമല്ല അവർക്കൊന്നും മനസ്സിലകത്തില്ല പോലെ ഭയങ്കര റിസ്ക്ക ആണ് അവിടെ ഭയങ്കര പോ ഞാനി നി ഒന്നും ഒരിക്കലും പോകത്തില്ല ഞാൻ പരവധി നാട്ടില് സെറ്റിൽ ആവാനുള്ള പ്ലാന ആയി ഇൻ അങ്ങോട്ട് ഏതായാലും ഞാ നോക്കട്ടെ ഞൻ നിനക്ക് വിളിക്കണ്ട അല്ലങ്കി നീ രാത്രി ഇറങ്ങ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പ ഇതിനെ പറ്റി സംസാരിക്കാം ഓക്കെ എന്നാ